ന്നുണ്ട് പർഞ്ഞോളൂ ഗുഡ് മോർണിംഗ്. ആഹ് എന്ത്ണ്ട് വിശേഷം?
ആഹ് നല്ല വിശേഷം എങ്ങനെയുണ്ട് മഴയൊക്കെവടെ
ഇല്ല ഇവടെ പ്പോ മഴ ക്ലൈമറ്റൊക്കെ മാറ്യപ്പോ നല്ല വെയിലാണ്.
അതെല്ലേ ആ നല്ല കാര്യം കേക്കുമ്പോ തന്നെ കാ ചെവിക്ക് നല്ല കുളിർമയുണ്ട്. ഇവടെയാണേ തണ്പ്പ മഴ
സുഖങ്ങളൊക്കെ മാറി തൊടങ്ങുന്നു.
ഉം ഉം അതെ യതെ
പിന്നെ ഫുഡൊക്കെ കഴിച്ചോ? ഓക്കെ കഴിച്ചു കഴിച്ചു.
ഓക്കേ ഓക്കേ നമ്മടെ ടോപ്പിക്ക് പണം പണത്തിനെ കുറിച്ച് ചർ ചെയ്താലോ ഇന്ന്
ആഹ് ഓഹ് സംസാരിക്കാം.
ഓക്കെ എന്ന പണം പണത്തിന് നല്ല വശുണ്ട് ചീത്തവശുണ്ട്.
ഉണ്ട് സ്വാഭാവികായിട്ട് നമ്മള് എന്തൊരു ടോപ്പിക്കെട്ത്താലും അതിന് നല്ലതും മോശവശൊണ്ടല്ലോ.
ഉണ്ട് പണം ഇല്ലാതെ ജീവിക്കാൻ പറ്റിയേല്ല.
ഇല്ല ഇല്ല
എല്ലാരും പറയും പണം പണം ഏഹ് ബസ ബന്ധങ്ങളാ വല്ത് പണം ഏഹ് ഒക്കെ പിന്നെയാ എന്ന് പറയും പക്ഷെ ബന്ധവും നമ്മക്ക് വേണം അറ്റ് ദ സെയിം ടൈം പണവും വേണം ഇല്ലാതെ നമുക്കൊരു വെലയില്ല സമൂഹത്തില്.
അതെ പണം ഉണ്ടെങ്കില് മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് കൊണ്ടോവാൻ പറ്റൊള്ളൂ.
പറ്റത്തൊള്ളൂ അത്യ വല്യ വെൽ സെറ്റിൽ ഡൊന്നും ആകണോയില്ല എന്നാലും ഒര് മാസത്തിലൊര് ഇൻകം ഒര് കുടുംബത്തിന് അത് അത്യാവശ്യം ഘടകവാ എന്നും നമക്ക് ഉം ജോലി ചെയ്ത് കിട്ടുന്നെ ഏഹ് ഏഹ് ഉം പണത്തെ ശമ്പ ഇതല്ല ശമ്പളത്തെക്കാളുപരി മാസത്തില് മന്ത്ലി ഇൻകം മാ മന്ത് എൻ്റാവുമ്പം ഒരു ശമ്പളം കിട്ട്ന്ന എല്ലാ മന്ത് സ്റ്റാർട്ടിങ്ങിലൊര് ശമ്പളം മൊത്തത്തി കിട്ടുന്നത് അതൊരു ഫാമിലിനെ നന്നായിട്ട് മുമ്പോട്ട് നയിക്കാൻ അതൊരു എഹ് നല്ല മാർഗവാന്നെ എന്റെ ഫിപ്രായം.
തീർച്ചയായി ട്ടും അതെ യതെ ഇപ്പം ഏഹ് ഒരു ഫാമിലിയിലാണെങ്കിലും ഹസ്ബൻറും വൈഫു ണ്ടെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം തോന്നുന്ന ആ റെസ്പെക്ട് ഈക്വലായിരിക്കും ചെലപ്പോ ഹസ്ബൻഡ് മാത്രം സമ്പാദിക്കുന്നുള്ളെങ്കില് അപ്പം ഒപുള്ളിക്ക് തന്നെ സ്വാഭാവികാ ട്ട് തോന്നുല്ലേ എന്റെ വൈഫിനെ കൊണ്ട് എനിക്ക് വെല്ല്യെ പ്രയോജനൊന്നുല്ല അവള് വീട്ടിലേക്ക് വേണ്ടിയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്ന പുരുഷന്മാരു ഉണ്ട് നമ്മളിപ്പോ ഒരു ഈവന് ഒരു നൂറ് രൂപാ പോലും ചോദിച്ചാ നിനക്ക് ഇന്നലല്ലേ ഞാൻ കാശ് തന്നത് എപ്പഴെപ്പഴും എന്താ ഇത്ര കാശിന്റെ അത്യാവശ്യം എന്ന് ചോദിക്കുന്ന ഒരു ശതമാനം ആൾക്കാരെങ്കിലും ഉണ്ട്
ഉണ്ട് ഉണ്ട് തീർച്ചായും ഉണ്ട് നമ്മൾ എന്ത് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലല്ലേ അന്നേരം അതൊക്കെ റീൽസ് എടു അവര് ചുമ്മാ റീൽസ് എടുക്കുന്നതാ പക്ഷേ അത് ഊ ഈ ഉള്ളതാ ഉള്ള കാര്യമാ അവര് റീൽസ് ആയിട്ട് എടുക്കുന്നേ
അതെ അതെ റീൽസ് ആണെങ്കിൽ പോലും നമ്മക്കിപ്പം നമ്മ നമ്മളിപ്പം ഇൻകം ഇല്ലാത്ത ഒരു വീട്ടമ്മേ അത് കണ്ടോണ്ടിരിക്കുന്നെങ്കി അവക്ക് ആ ഒരു സിറ്റുവേഷൻ ആ ഒരു മാനസികാവസ്ഥ കറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും
ഫീലാവും അവർക്ക് ആ അത് കറക്റ്റാ
ഇപ്പം നമ്മളിപ്പോ ജോലിക്ക് പോയി ഒരു പതിനായിരം രൂപ ബേസിക്ക് കിട്ടി അത്പ് ആ ആരുടത്തും ചോദിക്കാതെ നമുക്ക് വീട്ടിലെ കാര്യങ്ങള് ചെയ്യാം നമ്മക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങാം ചപ്പല് വാങ്ങാം ഫുഡ് വേടിക്കാം നമുക്കത്പ്പോ ആരിം ബോധിപ്പിക്കേണ്ട ആവശ്യ ഇല്ല അതെ ഇപ്പൊ വീട്ടില് വേണ്ടീട്ട് എന്തെങ്കിലു ഒരു സാധനം വേണം അതെ സാധനം വേടിക്കണോങ്കില് അവരട്ത്ത് ചോദിക്കേണ്ട ആവശ്യലല്ലോ
അതെ അവരുടെ പോക്കറ്റിന്ന് എടുക്കുവാണെ അതിന് കണക്കുണ്ട്.
അതെ.
നമ്മടെ കൈയ്യിലെ പൈസയാണെ അതിന് കണക്കില്ല നമ്മക്ക് നമ്മടെ. ഇഷ്ടം പോലെന്ന്ച്ചാ നമ്മടെ മക്കക്ക് ആവശ്യള്ള സാനം മേടിച്ചോട്ക്കാം ഹസ്ബന്റ് മേടിച്ച് തര്ന്നില്ലെന്നല്ലാ. ആഹ് എങ്കിലും നമ്മടെ കയ്യിന് എടുക്കുംമ്പം. അത് നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷനാ.
അതെതെ തെ തെരില്ലാ എന്ന് പറഞ്ഞില്ല പക്ഷേ നമ്മള് ചോദിക്കുംമ്പം നമു ക്കുള്ളിലുണ്ടാവുന്ന ആ ഒരു ഒരു ബുദ്ധിമുട്ട് അത് ചെലപ്പോ അവർക്ക് പറഞ്ഞാ മൻസ് ലാവണംന്നില്ല ഇപം ഇൻഡിപെൻ ന്റായിട്ടിര്ക്ക്ന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഈ പ്രഗ്നൻസി കാലഘട്ടങ്ങള്ലൊക്കെ അവര് ചെലപ്പം അവർക്ക് ചെലപ്പം വവ് ശാരീരിക ബുദ്ധിമുട്ട്കള് കാര്ണം പോവാൻ പറ്റിയന്ന് വരത്തില്ല.
അതെ.
അപ്പൊ. നമ്മുടെ ഹോസ്പിറ്റൽ കാര്യങ്ങൾക്കായാലും ഇപ്പം നമ്മക്ക് ആവശ്യള്ള ഡ്രസ്സിന്റെ കാര്യത്തിനായാലും. ചോദിക്കുമ്പോ നിനക്ക് ഇത്രയൊക്കെ സാധനങ്ങള്ടെ ആവശ്യെണ്ടോ? അല്ലെങ്കി ഇത്രയൊക്കെ പൈസെടെ ചെിലവാക്കണ്ട ആവശ്യണ്ടോ ന്നൊരു ചോദ്യം വരുമ്പം. നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞ അറിയിക്കാൻ പറ്റ അതെ.
കറക്റ്റാ കുറേപെൺ പെൺകുട്ടികൾ ഇതുപോലെ എന്നോട് ഷെയർ ചെയ്യും ആഹ് അവരുടെ ഏ മ് മനസ്സിലെ വിഷമങ്ങള് ഇതുപോലെ അപ്പം നമക്കത്. എ ഉൾക്കൊള്ളാൻ കഴിയും ഈ പറയുന്നതെ.
അതെ അതെ.
നമുക്കത് മനസ്സിലാവും അവരനുഭവിക്കുന്നെ മാനസി സമ്മറ്ദ്ദം ബുദ്ധിമുട്ട് ഇത്രക്കും വീട്ടില് രാവിലെ മുതല് വൈകുന്നേരം വരെ പണിയും. എല്ലാ കാര്യങ്ങളും നോക്കുന്നതും കറക്റ്റായിട്ട് ചെയ്യ്ന്ന സ്ത്രീകളായിരിക്കാം. അവര് അവ പ്പൊരു അഞ്ഞൂറൂവല്ലെ എന്റെ വീട്ടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാ കഴിഞ്ഞരക്ക് പോലു രു റീല് കണ്ടതാ അഞ്ഞൂർരൂപ വീട്ടിക്കും അല്ല ആയിരം രൂവവേണൊന്ന് ഹസ്ബന്റിനോട് വൈഫ് ചോയിച്ചപ്പം. നീ ചുമ്മാലെ ഇവിടെ ഇര്ക്ക്ന്നെ നിനക്കെന്തിനെ ആയിരം രൂപ. അപ്പൊ എന്റെ അം അച്ഛനും അമ്മക്കും വേണ്ടി അവർക്ക് വെഡിങ് ആനിവേഴ്സറിയാ അപ്പം. എൻ്റെ അച്ഛനുഅമ്മക്കും ഡ്രസെട്തുക്കാനാന്ന് ഇത്രയും പ്രായമായിട്ട് നിന്റച്ഛനും അമ്മക്കും. ഡ്രസ്സെന്തിനാ ഏ വെഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേറെപണിയില്ല എന്നും പറ ഞ്ഞ് ഈ ഹസ്ബൻ് പറയുവാ ഓട ഓടെന്നെ ഭാര്യ പറയും. ഭാര്യ പിറ്റേസൊ ഒന്നും പറയത്തില്ല ഭാര്യ പിറ്റേസൊ ആവുമ്പോ രാവിലെറങ്ങി പോവും ചോ ഒരു ഡ്രസൊ ക്കെമാറി എറങ്ങിപ്പോകുമ്പൊ നീ ഈ രാവിലെ എങ്ങോട്ടാ പോന്നേ എനിക്ക് ഒരു ജോലി ശരിയായിട്ടുണ്ട്. നീ ജോലി ശരിയായിട്ടുണ്ടെങ്കില് നീ പോയിട്ടുണ്ടെങ്കി കുഞ്ഞിനെ ആരാ നോക്കുന്നെ എന്റെ വയ്യാതെ കിടക്കുന്ന അമ്മയെ ആരാ നോക്കുന്നെ. ആഹ് പിന്നെ അപ്പം ഈ വൈഫ് പറയും. ഏഹ് വയ്യാതെ കിടക്കുന്ന അമ്മേനെ നോക്കാൻ വേണ്ടി ഒരു സ്ത്രീ വരും. ഇരുപതിനായിരം രൂപ അവർക്ക് ശമ്പളം കൊടുക്കണം മാസം പിന്നെ കുഞ്ഞിനെ തൊട്ടി കെടക്ക്ന്ന കുഞ്ഞിനെ നോക്കണെങ്കില് ഒരു സ്ത്രീ വരും അവർക്കും ഇരു പൈനായിരം രൂപ ശമ്പളം കൊടുക്കണം മൊത്തം നാൽപ്പതിനായിരം രൂപ ശമ്പളം കൊടുത്തോ. ഞാന് ജോലിക്ക് പോവാ എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നും പറഞ്ഞിട്ട് വൈഫ് പോവാ ജസ്റ്റ് റീൽ ആണെ പോലും ഇല്ലേ അത് കറക്റ്റ് അല്ലേ ചെല വീട്ടില് അനുഫവിക്ക് ക്ക്ന്നെ സ്ത്രീകള് അനുഭവിക്കുന്നെ കാര്യമാ അത് പറയുന്നത്.
അതെ സത്യമാണ്.
അവരുടെ ഹസ്ബൻറ്റിനും പിള്ളേർക്കും വേണ്ടി അവര് ജീവിതത്തിലെ പാകുതി. ഏവ് ആയുസും അവറ്ടെ കളയുവാ എന്നിട്ടും പഷെ അവർക്ക് വിലയും ഇല്ല. ഏഹ് പിന്നെ ഇതുപോലെയുള്ള ഏഹ് ചോദ്യങ്ങളും ഷെ കൊറച്ചൊക്കെ പേര്. അത്യാവശ്യം അവരുടെ ഏത് അവരുടെ ലം ന കാര്യങ്ങള് ലുപ്തിക്കും. ഏഹ് എന്നവച്ച എല്ലാത്തിനും ഹസ്ബൻറിന്റെ കയ്യിന്നല്ലേ പൈസ ഇറങ്ങ്ന്നെ അപ്പൊ നമ്മള് നമ്മുടെ കാര്യം ഇച്ചിരി ചുരുക്കിയ അവരുടെ കാര്യം നടന്നോളുല്ലോ ഏഹ് ന അണ്ടെര്സ്ടന്റിങ് വൈഫൊക്കെ അങ്ങനെയാണ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ടോ കൊറേ സ്ഥലത്ത് ദൂർത്തടിക്കുന്നവരും ഉണ്ട് അതെ ദൂർത്ത് തടിക്കുന്നവരു ഉണ്ട് പ്രവാസികളുടെ വൈഫ് ആഹ് വൈഫ്‌മാരേ തന്നെ പറയാം അവര് മൊത്തം ഹാൻഡിൽ ചെയ്യവല്ലേ അപ്പ ഈ ആഹ് ആഹ് ഈ ആണുങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന പൈസയും പെണ്ണുൾ ഹാൻഡിൽ ചെയ്യുന്ന പൈസ രണ്ടും രണ്ടാ ആണങ്ങക്ക് അതിന്റെ കറക്റ്റ് വേ അറിയാം ഉം ആഹ് വൈഫ് അവർ അവർക്ക് ഇച്ചിരി ഒരു ഏഹ് കൈ കൈ കിഴുത്ത കിഴുത്തയുള്ള കയ്യന്ന് പറയാം ഏഹ് കീഴത് അതിപ്പം അവർക്ക് പെട്ടെന്ന്
ഇപ്പം ഇപ്പൾ പറഞ്ഞ പ്രവാസികളുടെ കാര്യം പറഞ്ഞ പോലെ അവർ ചിലപ്പോം മന്ത്‌ലി പതിനായിരം ആയിരിക്കും അയക്കുന്നെ അപ്പൊ ഇതിൽന്ന് കാര്യങ്ങളെല്ലാം നടന്ന് പോണം എന്ന് പറഞ്ഞ് ആഹ് ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഭാര്യമാരും ഉണ്ട് നമ്മുടെ സമൂഹത്തില്
നൂറ് ശതമാനം ഉണ്ട് അവര് തിരിച്ച് വീട്ടിൽ വരുമ്പം അവർക്ക് ഇവിടെ ഇവിടെ ബംഗ്ലാവ് പണിതിടും ബംഗ്ലാവ് വീടൊക്കെ ഇല്ലാത്ത അവര് ലുപ്തിച്ചു ലുപ്തിച്ച് ഞാൻ എത്ര വൈഫിനെ കണ്ടിട്ടുണ്ടന്ന് അറിയുമോ ഇതുപോലെ അവര് അതുപോലെ കുടുംബം നല്ല രീതിയിൽ നോക്കും എന്ന വെച്ചാ എന്റെ ഭർത്താവ് അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടുന്നതല്ലേ മരുഭൂമിയില് എന്നുള്ള ആഹ് ഒരു തിങ്കിങ്ങില് ചിലവരില്ല
അതാ ഇപ്പം യൂഷ്വലി എനിക്ക് തോന്നി ഈ പണത്തിന്റെ കാര്യം പറയുമ്പം ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ളെ ഹസ്ബൻഡുകളൊക്കെ ഉണ്ടല്ലോ
അതെ
അപ്പൊ അവരെടുത്ത് ചിലപ്പം നമ് ഇപ്പം ഭാര്യയുടെ വീട്ടുകാരോ ഇല്ലെങ്കില് ഫ്രണ്ട്സോ ആരെങ്കിലും ഓക്കേ ഒരു ആയിരം അയിച്ചാ ഒരു രണ്ടായിരം അയച്ചാ നീ അവിടെല്ലേ നിനക്ക് നല്ല ശമ്പളം ഇല്ലേ ജോലി ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അവരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവർക്ക്
അവര് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അവർക്കറിയാം അവര് ആഹ് മരുഭൂമിയിൽ പോയി ചു ട്ടുപൊള്ളുന്ന ആഹ് വെയിലത്ത് നിന്ന് ഉണ്ടാകുന്ന പൈസേ അത് പക്ഷെ ആരും ചിന്തിക്കത്തില്ല അത്
അതെ അതെ നമ്മള് ചിലപ്പോൾ വിചാരിക്കും അവർ ചിലപ്പോൾ ലക്ഷ്വറി ലൈഫ് അയിയിരിക്കും നാട്ടിലൊക്കെ ആയിരിക്കും വലിയ വീടൊക്കെ ആയിരിക്കും പക്ഷെ ഗൾഫിലൊക്കെ ഒരു ഒരു റൂമിൽ ഒരു ചെറിയ കട്ടിലൊക്കെ ആയിരിക്കും അവര് ഒതുങ്ങിക്കൂടി കിടക്കുന്ന ചിലപ്പോ ഒരു നേരത്തെ ഭക്ഷണം പോലും സ്കിപ്പ് ചെയ്തിട്ടായിരിക്കാം നാട്ടിലേക്ക് ഒരു സാധനങ്ങളായി ക്കുന്നെ ഇപ്പം ഗൾഫിൽ ഉള്ളവര് നാട്ടിലേക്ക് വരുമ്പം നമ്മള് ഫസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ കുറെ സ്പ്രേ ചോക്ലേറ്റ്സ് കൊറെ ഡ്രെസ്സസ് അല്ലേ നമ്മള് അങ്ങനെയല്ല അങ്ങനെയല്ലേ വിചാരിക്കുന്ന യുശലി അപ്പൊ അവര് എന്തോരം ഫോട്ട് എടുക്കുന്നുണ്ട് ആഹ് ഒരു പെട്ടിന നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് അങ്ങനെ അനുഭവിക്കുന്ന മിഡിൽ ക്ലാസ് ഫാമിലിയില ഒരുപാട് പയ്യന്മാരും അച്ന്മാരും ഒക്കെ ഉണ്ടല്ലോ
അതെ കുറെ പേര് തന്നെ സമൂഹത്തിൽ കാണാം ഇവര് ഗൾഫി നിന്ന് വരുമ്പോഴത്തേന് പെട്ടിയ എല്ലാരും നോക്കുന്നേ പെഡട്ടിൽ ആഹ് പെട്ടിക്കകത്ത് ആഹ് സാധനം ഫില് ചെയ്യൻ അവര് എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കുറച്ച് കുറച്ച് സാധനം പേടിച്ച് സേവ് ചെയ്ത് സേവ് ചെയ്ത് അങ്ങനെ വെച്ച അവർണ്ടാക്കുന്നത് അത് ആരും ചിന്തിക്കുന്നില്ല പക്ഷെ
അതെ അതെ
ഭയങ്കര ഒരു ലൈഫാ പ്രവാസി ജീവിതം
ആഹ് പിന പണത്തിന് നമ്മുടെ ലൈഫില് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്
അതെ പിന്നെ പണം ആഹ് പണത്തിന്റെ ആഹ് ഒരു ഇതന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും പണം വേണം പണം ഒരു ദിവസം ഇപ്പ ജസ്റ്റ് ഒരു സിറ്റിൽ ഇറങ്ങുവാണെങ്കിൽ പോലും ഒരു അഞ്ഞൂറ് രൂപ ഇല്ലാതെ അങ്ങോട്ട് ഇറങ്ങണ്ട പണ്ടൊക്കെ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഇപ്പം ഇരുന്നൂറ് മുന്നൂറ് ഒരു കണക്കല്ല ഒരു അഞ്ഞൂറ് രൂപ കൊണ്ടുപോയാ അത് അപ്പം തന്നെ തീരും രണ്ട് സാധ രണ്ട് സ്നാക്സും മേടിക്കുമ്പോത്തേനും അതിന്റെ ഇത് തീരും
അതെ
ആഹ് അത്ര ഒരു ഓഹ്
അതെ പണത്തിന് ഇപ്പം അഞ്ഞ് അഞ്ഞൂറ് രൂപ നമ്മളൊരു കടയിൽ കൊണ്ടുപോയാൽ അതിന് അമ്പത് രൂപയുടെ വില മാത്രമേ ഉള്ളൂ
അത്രേ ഉള്ളൂ നൂറ് ശതമാനം ഈ പറയന്ന സാധ അമ്പത് രൂപയുടെ വിലയോള്ളൂ ഒരു നേര കുറച്ച് അല്ലേ ഒരു രണ്ടു വർഷത്തിന് മുമ്പ് ഒരു അഞ്ഞൂറ് രൂപ കൊണ്ടുപോയ വലിയ ഒരു ഫാമിലിക്ക് പച്ചക്കറി മേടിക്കാം ഒരു എക്സാമ്പിൾ പറയുവാണേ അതും കുറെ പച്ചറി മേടിച്ചുകൊണ്ട് വരാം പക്ഷെ ഇപ്പൊ അഞ്ഞൂറ് രൂപ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു ദ സ്മോൾ ഫാമിലിക്ക് ഒരു നാല് പേരടങ്ങുന്ന ഫാമിലിക്ക് ഒരാഴ്ച ഉപയോഗിക്കാനുള്ള പച്ചക്കറിയ അതിനകത്ത് കാണത്തുള്ളൂ
അതെ നമ്മളിപ്പം പുറത്തൊന്ന് ഫുഡ് ഓർഡർ ചെയ്താലോ ഫുഡ് ഓഡർ ചെയ്ത ആ അഞ്ഞൂറ് രൂപയ്ക്ക് ചിലപ്പോ രണ്ട് പേർക്ക് കഴിക്കാൻ കി
കഴിക്കാൻ കിട്ടത്തില്ല ആയിരം രൂപ വേണം ആയിരം ആയിരത്തി ഇരനൂറ് രൂപ നാല് പേർക്ക് കഴിക്കണമെങ്കിൽ ഒരു ആയിരത്തി ഇരൂനൂറ് രൂപ ആയിരത്തി മൂന്നൂറ് രൂപ വേണം മന്തി മന്തി ഒക്കെ മേടിക്കുവാണെങ്കിൽ
അതെ അതെ
അങ്ങനെ
പക്ഷെ ഇപ്പം പണക്കാരെ സംബന്ധിച്ച് പക്ഷെ അവർക്ക് അപ്പൊ ഒരു ആയിരം രൂപ ഡെയിലി മാറ്റിവെക്കാൻ ബുദ്ധിമുട്ട് കാണില്ല പക്ഷെ ഒരു കൂലിപ്പണിക്കാരനെ സംബന്ധിച്ച് ആഹ് ആയിരം രൂപക്ക് വേണ്ടിയിട്ടാണ് അതെ മിഡിൽ ഫാമിലി ആയിരം രൂപക്ക് വേണ്ടിയിട്ടാണല്ലേ അല്ലെങ്കിൽ പോട്ടെ ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ആഹ് മനുഷ്യൻ രാവിലെ മുതൽ വൈകിട്ട് വരെ കഷ്ടപ്പെടുന്നത്
സത്യം
അതെ നമുക്കിപ്പോ ആഹ് ഒരു പണത്തിന്റെ വാല്യൂ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം മാത്രം മനസ്സിലാവുള്ളൂ നമ്മളിപ്പം വീട്ടുകാരുടെ കയ്യ്ന്നെടുത്ത് ചിലവാക്കുവാണെങ്കിൽ അവർക്കെന്താ തന്നൂടെ എന്തിന ഇങ്ങനെ പിശിക്ക് കാണിക്കുന്നേ നമ്മൾ ചിന്തിക്കും പക്ഷെ നമ്മൾ ആഹ് ഒരു ആഹ് ഏജിലോട്ട് വരുമ്പോഴേ നമുക്ക് ആഹ് ഒരു പണത്തിൻ്റെ വാല്യൂ മനസ്സിലാവുള്ളു അറിയുള്ളൂ
പിന്നെ പണം എന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുളള പണം ഫീസ് കൊടുക്കുന്നേ ഫീസ് കൊടുത്ത് പഠിപ്പിച്ചാലേ ഇപ്പം എന്തേലും ഒരു പിള്ളേർ ആ ഗെയിൻ ചെയ്യത്തുള്ളൂ എന്ന നമ്മുടെ ഒരു തിങ്കിങ് ഞാൻ എന്റെ ഇതില ഇപ്പ ഗവൺമെന്റ് സ്കൂളിലൊക്കെ ഇപ്പം കൊഴപ്പമില്ലാത്ത എഡ്യൂക്കേഷനാ കിട്ടുന്നത് ങ്കിലും ഹേ പ്രൈവറ്റ് സ്കൂളിൽ വിടുമ്പോം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആ നമ്മുടെ പിള്ളോരെ ഇൻഡിവിജ്വൽ ആയിട്ട് കെയർ ചെയ്യുമല്ലോ എന്നോർത്ത അതുകൊണ്ട് ഈ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഫീസ് കൊടു പഠിപ്പിക്കുന്നത് പിന്നെ അവിടെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന പോരാഞ്ഞിട്ട് ഉം ഇപ്പൊ വർക്കിംഗ് പാരൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് വീട്ടിൽ വന്നിട്ട് പിള്ളാരെ പഠിപ്പിക്കാൻ സമയമില്ല അപ്പൊ അവരെ പിന്നെ ട്യൂഷന് വിടുന്നു അതിന് അഡീഷണൽ പൈസ കൊടുക്കുന്നു
അതെ അതെ
അങ്ങനെ പിന്നെ വീട്ടു ജോലിക്ക് ആളെ വെക്കുമ്പം അതിനും അഡീഷണൽ പൈസ കൊടുക്കുന്നു ഇവരുടെ വർക്കിംഗ് പേരൻസിന്റെ ഒക്കെ ശമ്പളം പകുതിയും ഫീസ് കൊടുക്കല് മാത്രമേ നടക്കുന്നുള്ളൂ വീടില്ലെങ്കി അതുപോലെ വാടക
അതെ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളിപ്പം കൂടുതലും ക്യാഷ് ചെലവാക്കുന്ന രീ ചാർജിന് വേണ്ടയിട്ടൊക്കെ
നമ്മള് ഡെയ്ലി ഡേറ്റായ്ക്കു വേണ്ടി തൊക്കെ നമ്മള് ഒ ഒരു നല്ലെമൗണ്ട് മാറ്റി വെക്കുന്നൊണ്ട്.
അതെ, നാലു പേരൊണ്ടെങ്കി ഇപ്പം ഒരു എ എ എൽ ഒരു മക്കള് എൽഡേഴ്സാണെങ്കി അതായത് ഒരു ഇരുപത്തി ആ ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആണെങ്കില് അവർക്ക്‌ നാ വീ ഒരു വീട്ടിൽ നാലു പേരൊണ്ടേ നാലു പേർക്ക് അമ്മയ്ക്കും അച്ഛനും മക്കക്ക് രണ്ടു പേർക്കും അല്ലെ അഞ്ച് മൂ അഞ്ച് എ പേ ല്ല മൂന്ന് മക്കളൊണ്ടെങ്കി മൂന്ന് മക്കക്കും അച്ഛനും അമ്മയ്ക്കും എത്ര എമൗണ്ട് വേണം ഒരു മാസം, അത് ആ
അതാണിപ്പം ഒരു വീട്ടിലെന്തായാലും ടച്ച് ഫോൺ ഇല്ലാത്ത വീട് കാണില്ലല്ലോ.
ഇല്ല അത് അതീപ്പ ഇല്ല.